ആഹ് എന്ത് ആഹ് എന്തൊക്കെ വിശേഷം
ആഹ് നല്ല വിശേഷം
ചായടി ക്കെ കഴിഞ്ഞോ?
അവിട ആഹ് ചായടി കഴിഞ്ഞു
ഉം നല്ല വിശേഷം നല്ല വിശേഷം ന്താ പത്ത് മണിക്ക് എന്താ കഞ്ഞിയോ ചായയെ
കാപ്പി കുടിച്ചു
ഹനാ
അപ്പം അപ്പും കറി
ആഹ ഞങ്ങളൊക്കെ കഞ്ഞിയ കു ടിക്കലേ ഹം
ആ ആഹ രാവിലെ അരിയ രാവിലെ അരിയടപ്പ ഇടമായിരിക്കും അല്ലേ
ആ അങ്ങനെ ഉം
എന്നിട്ട് കഞ്ഞി കുടിക്കുവല്ലേ
ഉം ഞാന് ചായയും കടി ആയ വേഗം ചോറ് അടുപ്പത്തേക്കും
ആഹ ആഹ
കുട്ടികൾക് ഓൽകും ചായക്കന്ന് ഇലട ഉണ്ടാക്കിക്കനി ഇലടയും ചായ ചപ്പാത്തി ഉണ്ടായിനി
ആഹ ആഹ
ഉം നിങ്ങൾക്ക് എന്താ
എക്ക് അപ്പമായിരുന്നു
ഉം
അപ്പവും മുട്ടക്കറി
ആ് ഇന്നപ്പോ മക്കളൊക്കെ ഇള്ള കൊണ്ട് നല്ല തരക്കിലാവൂില്ലന്ന്
ആഹ
ഉ സ്കൂളില്ലാത്തോണ്ട്
എനിക്ക് മൂന്ന് മാസായിട്ടുള്ളൂ മോളാ
എനാ
കുഞ്ഞ കുഞാളാ എനിക്ക് മൂന്നു മാസായിട്ടുള്ളു
ആ ശരിയാ ആ ആ ഒരു കുട്ടിന്നെ ഉള്ളോ
ആഹ
ആഹ പിന്നെ വീട്ടില ഇന ആരൊക്കെ
ഇവിടെ ഞാനിപ്പം പ്രസവത്തിന് വേണ്ടി വന്ന എൻ്റെ വീട്ടിലായിപ്പോൾ
ആ ആഹ് തൊണ്ണൂറായിട്ടുണ്ടാവലോ അല്ലേ
ആഹ
എങ്ങനെ പ്രസവം തന്നെ ഇല്ല ഇനോ അതോ സിസറിയണോ ആഹ് അപ്പൊ പിന്നെ ആറുമാസത്തെ റസ്റ്റ് ഒക്കെ വേണല്ലോ
അതെ
ഉം എന്തേ ബുദ്ധിമുട്ട് എന്ത്യേ സിസറിയൻ ചെയ്യാന്
അത് നല്ല പെയിൻ വന്നില്ല അതോണ്ട് നല്ല വേദന ഇണ്ടായിരുന്നു
ഏഹ്.. അങ്ങനെ.. അപ്പൊ ഓര് ഇത് വെക്കൂലേ മരുന്ന്
അത് മരുന്നെല്ലാം വെച്ച് വെച്ചിട്ടൊന്നും വേദന വന്നില്ല
അഹ് ശരി കുട്ടി വെയിറ്റുണ്ടായിനോ?
ഇല്ലെല്ലാ
ഏഹ്
ഉള്ളായിരുന്നു
അത് ശെരി അത് ചെലോൽക്കൊക്കെ അങ്ങനെ ഇണ്ടാവല്ണ്ട് പ്പൊ ട്യൂബോ എന്തൊക്കെ അങ്ങനെയൊക്കെ വെക്കല് ഇണ്ടല്ലോ
അതൊക്കെ ഇട്ടതാ.. എന്നിട്ടൊന്നും ഒന്നും ആയില്ല
ഏഹ്..
എനിക്ക് ട്യൂബിട്ട് ഗുളിക വെച്ച് എല്ലാം ചെയ്ത്
തന്നെ
ആഹ് എന്നിട്ട ഒന്നും ആയിട്ടില്ലായിര്ന്നു പിന്നെ പിന്നെ അവര് സിസേറി വേദന കൊറച്ചുണ്ടായിരുന്നേ നന്നാ വേദന ഇല്ലായിരുന്നു പ്രസവിക്കാനുള്ള വേദനയൊന്നും ഇല്ലാ
കേള വേദന ഇണ്ടായിട്ടുണ്ടാവില്ലല്ലേ
ആഹ്
ഉം ന്നട്ട്പ്പ കൊഴപ്പൊന്നുംല്ലല്ലോ തുന്നൊക്കെ ഒണങ്ങിയോ
ആഹ് ഇപ്പം ഉള്ള് ഒണങ്ങിയിട്ടില്ല പുറത്ത് ഉണങ്ങിയിട്ടുണ്ട്
വേദനണ്ടാവൂലേ?
ആഹ് വേദനയുണ്ട് ഒരു എന്തോ നീറ്റല് പോലേയ വൈറ്റിനകത്ത്
ആഹ് അത് കൊറച്ച് കഴിയുമ്പോ ശരിയയിക്കോളും
ആഹ്... ആഹ്..
ആഹ്
പിന്നെ പഴെപോലെ ആയിക്കോളും അല്ലേ
ആഹ് പയേ പോലെ പിന്നാവും കൊഴപ്പൊന്നും ഉണ്ടാവൂല
ആഹ് ആഹ്
വെല്ലാതെ ഈ എണ്ണയും അങ്ങനത്തതൊന്നും കഴിക്കേണ്ട നെയ്യ് അങ്ങനത്തതൊന്നും
അങ്ങനൊന്നും ഞാൻ കഴിക്കത്തില്ല അല്ലേലും ഞാൻ അങ്ങനെ കഴിക്കാറില്ല
ആഹ് അതല്ലേ അങ്ങനത്തൊക്കെ ആകുമ്പോളാണ് തുന്നൊണങ്ങാന് നല്ല ബുദ്ധിമുട്ട് വരി നമ്മള് എണ്ണന്റെ നല്ല ഉപയോഗം ഉണ്ടാകുമ്പളേ
ആഹ് ആഹ് ഞാനെ എണ്ണീയിൽ അങ്ങനെ ഒന്നും കഴിച്ചതും പൊരിച്ചതും ഒന്നും അങ്ങനെ കഴിക്കാറില്ല
ആഹ് അല്ല നമ്മള് പ്രസവിക്കുമ്പോ ഉള്ളിച്ചോറും അങ്ങനെയൊക്കെ ഉണ്ടാക്കുവല്ലോ വാ റ്റിയതും പഴം വട്ടിയതൊക്കെ അ അങ്ങൻ തൊക്കെ കൊറേ ഒഴിവാക്കിയാ മതി പയൊക്കെ പുയുങ്ങി തിന്നാ മതി അറിയ
ആഹ് ആഹ്
പ്പൊന്നുല്ല ശരിയയിക്കോളും ന്റെ അഞ്ചത്തിക്കൊക്കെ മൂന്നെണ്ണം സിസേറിയനെയ്നി.
ആണോ മൂന്ന് പ്രാവശ്യമൊക്കെ ഇപ്പം മൂന്നാമത് ആവണെങ്കിലും മൂന്നാമത് സൂസറിയൻ ചെയ്യാൻ പറ്റുവോ
എങ്ങനേ
ഇപ്പ രണ്ടു പ്രാവശ്യം സിസേറിയൻ ചെയ്തിട്ട് മൂന്നാമതും ചെയ്യാൻ പറ്റുവോ
ഏഹ് മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഓള് ഉം ന്നപ്ര അയിന്റെ എടീല് പ്രസവിക്കണോലും ഉണ്ട് ട്ടോ ഫസ്റ്റിതേ സിസേറിയനായാലും രണ്ടാമത്തൊക്കെ പ്രസവ ആയോലും ഉണ്ട്
അങ്ങനെ ഇണ്ട്ല്ലേ
ഉം അങ്ങനെയ്ണ്ട് അതൊക്കെ ഓരോന്ന് നമ്മ ഒക്കട്ട് പടചോൻ കണക്കാക്കണ മാതിരി ഒക്കെട്ട് ശരിയാവും
ചിലരൊക്കെ പറയുന്നത് കേൾക്ക ആദ്യം സിസെറിയെൻ ആയാൽ പിന്നെ വീണ്ടും സിസെറിയ്യൻ ചെയ്യയുള്ളൂ എന്നൊക്കെ
ഇല്ലല്ല എറെ അമ്മോന്റെ മര്യാളി ഓൾക്ക ആദ്യത്തെ ത്തെ സിസെറിയെൻ ഏനി പിന്നെ ഒരു തൊണ്ണൂറ് കഴിഞ്ഞ് ഒരു വയസ്സായപ്പോളക്കനെന്നെ തായെ കുട്ടിണ്ടക്കണ് രണ്ടാമത്തെ കുട്ടി അത് പ്രസവിച്ചും ചെയ്ത്
ആഹ
ഒന്നര വയസ്സിന്റെയ ഒക്കെ വ്യത്യാസമുള്ള കുട്ടികള് തമ്മില് രണ്ട് ഡോക്ടർ പറയൊക്കെ ചെയ്തനെ തുന്ന് പിന്നെ ഉള്ള് അങ്ങനെ ചെറിയതായപ്പോഴ ഒക്ക് അഞ്ചു വയസിന്റെ ഡിഫറൻ എന്തേും വണം പറ സിസെറിയൻ ആകുമ്പളെ
ആ ആ
അപ്പൊ എന്താവകുവാ ആവോ പക്ഷെഓൾക്ക്ക് വേദനണ്ടായി ഓള് പ്രസയിച്ചു ഒരു കൊയപ്പൂല
ആഹ ആഹ ആ
അങ്ങന
അത ആദ്യത്തെ കു ആദ്യത്തെ കുട്ടിക്ക് എത്ര ആപ്പോളാ രണ്ടാമത്തെ കുട്ടി അയെ
അതന്നെ ഒര് ഒല് ഒന്നര വയസ്സിന്റെ വ്യയാസമുള്ളൂ തൊണ്ണൂറ് കഴിഞ്ഞേക്ക തന്നെ ഉണ്ടായിരിക്കുന്ന മൂന്ന് മാസായ് ക്ക്ണ് പിന്നെയുണ്ടായിക്കണ്
ഒ തൊണ്ണൂറ് കഴിഞ്ഞപ്പോ വീണ്ടും പ്രെഗ്നന്റ് ആയോ
ആഹ അതന്നെയ പറഞ്ഞത് പ്രസവ ആവും ചെയ്തോന്ന് പറയാ
ആഹ് ആഹ്
രണ്ട് കുട്ടികളും ഒരേ പ്രായ എരട്ട കുട്ടികളെമാരി ഇങ്ങനെ ഇപ്പോ രണ്ടും ഒരേ പ്രായായ മതിരിയാ തോന്ന വ പ്പങ്ങണ്ടൊക്കെ
ആ ആ രണ്ട് മോളാണാ?
ഉം രണ്ടും മോന
മോനാണോ ആഹ് ആഹ്
അങ്ങനത്തെരു ഉണ്ട്ന്ന് പറയാം
ആഹ് ആഹ്
ആ കൊഴപ്പൊന്നും ഉണ്ടാവില്ല പലർക്കും പലെമാതിരിയാ
ആഹ് ആഹ് പിന്നെ നോക്കാനും എടുക്കാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പയില്ല
ആഹ് നോക്കാനൊക്കെ ആളുണ്ടാവും അവിട ആളുണ്ട് ഒള വീട്ടിലും ആളുണ്ട് ഇവിടി ആളുണ്ട്
ആഹ് ആഹ്
അ ഇല്ലെങ്കിലും അപ്പം വലിയ കുട്ടികള് വലിയതായ മാതിരി ഓരന്നെ ആട്ട് പെരുമാറൽ തുടങ്ങും
ആഹ്‌ ആഹ്
നമ്മള ചെറിയ താഴെ കുട്ടികളൊന്നും ഇല്ലെങ്കിലേ ഓരെപ്പോഴും ചെറുതാണെന്നുളൊരു ദില്ലേൽ ആണലിന് ഇങ്ങനെ പോകുമ്പോഴാണ്ണ ഓലെന്ന് വെച്ചറിയാതാവുക പക്ഷെ തായെ ഒരു കുട്ടി ഉണ്ടെങ്കി മറ്റേ കുട്ടികള് ഓരന്നെ ഞങ്ങള് വലിയതായിക്ക്ണെ തോണൽ ഓർക്കന വരും ഉം മറ്റേത് ഇഞ് വലിയ ചെറിയത് ഇഞ് താഴെ കൈ പെട്ടന്നില്ലെങ്കിൽ പത്ത് ഇരുപത് വയസ്സായാലും ഒര് ചെറിയ കുട്ടികളെ മാതിരി തന്നെ കാരം
അത് ഞാൻ മിക്കയിടത്തും മിക്കയിടത്തും ഞാാനത് കേട്ടിട്ടുണ്ട്
ഐനെ
മൂത്ത കുട്ടി വന്നിട്ട് പിന്നെ രണ്ടാമത് കുട്ടി വരുമ്പോഴേ അവ മൂത്ത ആക്ക് പ കുത വരുവയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ആന്ന് ഞാൻ കേട്ടിട്ടുണ്ട്
ആയുണ്ടെ അങ്ങനെ തന്നെയാണ്
ആഹ്
ഹസ്ബൻറ്റോ ആ നാട്ടിലിലാളാ
നാട്ടിലാണ്
ആഹ്
ഉം
വേറെ എന്തൊക്കെയാട്ട്
വേറെ എന്താണ് ഉച്ചക്ക്ത്ത എന്തൊക്കെ എന്താണ്
ഉച്ചക്ക് മി ഉം ഉച്ചയ്ക്കൊക്കത്ത ആയി ഞാൻ ഒമ്പത് മണിയൊക്കെ ഒമ്പരആയപ്പോഴ്തേന് തന്നെ ആയിരുന്നു ഞാൻ ചോറ് വെന്ത അടു ഇപ്പ തന്നെ വേഗം കറിയും പേരിയും മീ വർത്തെക്കെ ഉണ്ടാക്കിട്ടെ
ആഹ് ഈ ഉപ്പേരി എങ്ങനെയ ഉണ്ടാക്ക്ന്ന
ഉപ്പേരി കോവക്ക കോവക്കയാണ് കോവക്ക ഉപ്പേരി അത് തേങ്ങയും പച്ചമളകും ചതച്ചിട്ടിങ്ങാണ്ട് കടുക് വറുതാണ്ട് അങ്ങനെ ഉണ്ടാക്കി തോരൻ ആക്കി വെക്കൂല്ലേ
ആഹ് ആഹ്
ഊം.. നിങ്ങളെങ്ങ എങ്ങനെഇണ്ട
മെഴ്ക് മെഴുക്കുണ്ടാക്ക അതാണ് ഉപ്പേരിന്ന് പറയുന്നെ
ഏനെ
മെഴു നമ്മളിവിടെ മിഴുക്കന്നാ പറയുന്നെ
ആ.. അത് ശരി ഹ്ൻ.. പഴയ നാട്ട ഏ.. ഞങ്ങളവിടെ ഉപ്പേരിന്ന് പറ പല സ്ഥലത്ത പല വർത്താനങ്ങളാ ഹ്.
ആ.. ആ ആ ആ അത് ഈ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഗോവക്കയരിഞ്ഞി ട്ട് വായിട്ടുന്നയല്ലേ..
അ ആ അങ്ങനെ തന്നെ
ആഹ അപ്പ അത് ഇവിടെ അങ്ങനെ വേറെ പറയുന്ന അവിടെ വേറെയല്ലെ
ആഹ്.. നിങ്ങളവിടെ എന്തൊക്കെ വേറെ സ്പെഷ്യലായിട്ട് എന്തൊക്കെണ്ടാ ക്ക്‌ക
ആ സ്പെഷ്യല് ഏ തിക്കടിീന്നൊക്കെ കേട്ടിട്ടുണ്ടോ
കിച്ചടിയൊ
തിക്കിടി
എ ഏ ഇല്ലല്ല
ആഹാം.. അതി അതിങ്ങനെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ടാ ഉണ്ടാക്കണത് അത് ചിക്കൻ കൈ ചിക്കൻ കറിയായിട്ടും ബീഫ് കറിയായിട്ടും നല്ല കോമ്പിനേഷനാണ്
അതെങ്ങനെ ഉണ്ടാക്ക
അത്.. ഈ അരിപ്പൊട ആറ്റെ വെള്ളവൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മള് പൊടിികുഴച്ചിട്ട് ചെറിയ ചെറിയ ബൗളാക്കും
അ ആ..
എന്നിട്ട് ഇങ്ങനെ തേങ്ങാക്കെ തിരികി അതിനകത്ത് മഞ്ഞപ്പൊടിയും ജീരകവും ഒക്കെ ഇട്ടിട്ട് അടച്ചിട്ട് അതിങ്ങനെ ച്ച് വെള്ളം കൂടെ ഒക്കെ ഒഴിച്ചിട്ട് അതില് തിളപ്പിച്ചിട്ട് ഇതിനെ ബൗളാ ക്കിയതിനെ അതിനക ത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് വേവിിച്ചെടുക്കും
ആ ചിക്കൻ കിടെ?
അന്നിട്ട് പിന്നെ ചിക്കൻ വേറെ കറി വെച്ചിട്ട് ഇതുംഏ ചിക്കൻ കറിയും കൂടെ വെച്ചിട്ട് കഴിക്കുംഉമ്
എ ഏ.. ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല ഹെ ആ ഞാൻ കേട്ടിട്ടന്നല്ലഹമ്.
ആ ആ
ഞങ്ങള് അങ്ങനെ പത്തിരിയൊ ക്കെ ഉണ്ടാക്ക
ആഅത് ഈ നോമ്പിനൊക്കെ നോമ്പിനൊക്കെ വെക്കുവെ നോമ്പിനൊക്കെ സ്പെഷ്യല അത്
ആ ആ അയ് ക്ക്‌ അരിപ്പൊടിക്ക് എ ങ്ങനെ തേങ്ങന്റെ പാൽ വാര്യേ എങ്ങനെആട്ടവ
അരി അരിപ്പടി നമ്മളെ സാധാ നമ്മൾ റൊട്ടിിക്കൊക്കെ മാവ് ഒഴിക്കത്തില്ലേ
അ ആ
അതുപോലെ കുഴച്ചിട്ട് ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ്
ആ അത് മനസ്സിലായി അല്ലഅയ്ക്ക് എന്തൊക്കെ ചേരുവകൾ ഇട
എടുത്തിട്ട് പിന്നെ മറ്റേതിനകത്ത് തേങ്ങായും മഞ്ഞപ്പൊടിയും ജീരകവും എല്ലാംയിട്ട് അരക്കും
കൊ ചിക്കൻ കറീക്കോ
അല്ലല്ലല്ല അല്ല ഈ തിക്കിടി ഉണ്ടാക്കുന്നെക ത്ത് ഈ മാവ് ഉണ്ടാക്കുന്ന എന്നിട്ട് തേങ്ങായും പൊടിി ജീരകവും എല്ലാം ഇട്ട് അരച്ചിട്ട് പിന്നെ അത് വലിയരി വലിയ പത്രത്തിനകത്ത് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ചിട്ട് നല്ല തേങ്ങതിരി നല്ല തേങ്ങ ഇടണ ഒത്തിരി ഇടണേ
ആഹ് ആഹ്
എന്നിട്ട് തേങ്ങക്കെ ഇട്ടി ഇങ്ങനെ അരച്ചിട്ട് ഈ കുഞ്ഞു കുഞ്ഞു ബൗളാ ക്കി ഇതാക്കി വെച്ചിരിക്കുന്ന ബോൾ മാതിരി ചെറുതായിട്ട ഇങ്ങനെങ്ങനെ ആ,, ക്കണം കൈ വെച്ചാക്കിെടുക്കും എന്നിട്ട് അത് ഇഈ തിളപ്പിച്ചിട്ട് നല്ല തിളച്ചു വരുമ്പോഴേക്കും ഇത് അതിനകത്തോട്ട് അങ് ഇട്ട് കൊടുക്കണം
ആഹ് ആഹ്
എന്നിട്ട് അതി കുറച്ച് കറിവ കറിവേപ്പിലേയും കൂടെ ഒക്കെ ഇട്ട് അപ്പം സെറ്റകും.
അത് ശരിയ
കുറച്ച് കുറച്ച് വെള്ളം പറ്റിച്ച് പറ്റിെടുക്കണം
ആഹ് ശരി
എന്നിട്ടാ ചിക്കൻ കൂട്ടി കഴിക്കൻ നല്ല ടേസ്റ്റാ
എന്താ പറഞ്ഞാലൊന്നും മനസ്സിലാവലോ കാണും ആണ ഒരു ദിവസം ഒക്കെ ഉണ്ടാക്കണം നല്ലൊളം അറിയുള്ളു പറഞ്ഞല് നമക്ക് പെട്ടെന്ന് ഇതൊക്കെ പാട് മെമ്മറിയില് ക്കാൻ ബുദ്ധിമുട്ട് നഞമ്മള് യൂട്യൂബിലൊക്കെണ്ടാവേക്കാറല്ലേ നമ്മള് അടിച്ചോ
തിക്കിടി തിക്കിടിന്ന്ടിച്ച് കൊടുത്തു നോക്കതിയേ തിക്കിടി തിക്കിടിന്ന് അടിിച്ചു കൊടുത്താൽ മതി അപ്പം അന്ന നല്ലപോലെല്ലാം വിദമായിട്ട് പറഞ്ഞു തരും
ആഹ് ഇനി ഒരീസം നോക്കണം
ആഹ് ആഹ് പിന്നെ ആഹ പിന്നെ ഈ എന്താണ് വേറെന്താ പറയാൻവ ന്നല്ലോ അവിടെന്താ സ്പെഷ്യല്
ഇവിടെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഇണ്ടാക്കറൊന്നുമില്ല ഞങ്ങള് ഇങ്ങനെ എണ്ണക്കടിയള ആയിട്ട് ഇങ്ങനെ പയംപൊരിയോ സമോസയോ അങ്ങനെയൊക്കെ എന്തെലുംക്കെ ഉണ്ടാക്കുംല്ലാതെ നോമ്പിനൊക്കെ ഞങ്ങളൊക്ക് കട്്ലേറ്റ് സമൂസ
പഴംപൊരി കൊക്ക കൊൊക്കവട ഉള്ളിവട അങ്ങനെയൊക്കെ ഉണ്ടാകും
ഒക്കെടാ
പൊക്കവട കടലമാവും മൈദയും പച്ചമുളക് ഇഞ്ചി കറിയേപ്പില കപ്പാട് ഇട്ട്ങ്ങാണ്ട് ചെറുതായിട്ട് ഒക്ക ഇരിഞ്ഞങ്ങാണ്ട് പിന്നെ,, മൈതിയും കടലമാവവും ഇട്ട്ിട്ട് അതിലിട്ട് കുഴക്കുക ഉപ്പ ഇട്ട്
ആഹ് ആഹ് ആഹ് ആഹ്
എന്നിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ കുറച്ചന്ന് ഇങ്ങനെ കൈണ്ട് ഇങ്ങനെ ഇട്
അഹ് അഹ്
അപ്പൾ ഉണ്ടാവും നിങ്ങങ്ങള അവിടെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ലോ ല്ലേ വേറെന്താന്നട്ട് ഉ്മാന്റെ ചോറ് ഇന്ന ശരി കേട്ടോ
ആഹ ശരിയെന്നാ